ആ എത്താ വർത്താനം
എന്താ നല്ലേ സുഖം തന്നെ.
ആ നല്ലന്നെ എന്താ പരിപാടി.
ഒന്നുല്ല വിടെങ്ങനെ ഇര്ക്ക-
ആഹ് ശരി എന്താ ഫു
ആഹ് ആയിതൊട്
ഉം
എന്താ കുട്ടിളൊക്കെ എഉടെ എന്തുല ഇവടെ ങ്ങനെ ഇരിക്ക ആഹ് മഴൊക്കെ കഴിയ്യുണ്ടോ
ആഹ് മഴയും നല്ല ഇടിയൊക്കെ ഇണ്ട്
ആഹ് നല്ലൊരു മഴയ്ത് ലെ ചൂടിന് നല്ലൊരു ആശ്വാസായില്ലേ
ആഹ് എന്ന ഇങ്ങട്ട് അല്ലാ പെയ്തിട്ടൊന്നുല്ല കൊർചേരം
ഏ ഇവടെ നല്ല നല്ല മഴ പെയ്തിനിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പൊ തുടങ്ങിട്ട് തി ഏയര വരെ നല്ല മഴന്നേഞ്ഞു
ഏ എന്നാ ഇവിടെ കാമാണിക്കൂറൊക്കെ ഏ കാമാണിക്കൂറുള്ളൂ ഇവട മയെന്നൂല്ലപ്പൊ
ഏ വടെ നന്നായിട്ട് പെയ്തു നല്ലോ കൊർച്ചേരം വെച്ച് പെയ്തു
ഏർ ശ ചൂടിന് കൊറച്ചൊക്കെ വറുതായി ആ വള്ള വെള്ള ഇല്ലാത്തോൽക്ക് കൊർച്ചെങ്കിലുക്കെ ആവും ഉം
എവിടെണ്ട് കുട്ടികളൊ കൊടെ
ഇവിട്ണ്ട് കളിക്കാണ്
ഏ സ്കൂള് പരിപാടിക്കെ കഴിഞ്ഞോ
ആ പരിപാടിക്ക് കൂടിട്ടൊള്ളൂ കഴിഞ്ഞിട്ടില്ല ഏ കഴിഞ്ഞില്ല ഇവിടെ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഇങ്ങൾതോ
ഞങ്ങൾത് കഴിഞ്ഞു ഞങ്ങൾത് അംഗൻവാടിലെ ആ ഓരോട്ത്ത്ത്തഹ് വല്ല അങ്ങനവാടി രണ്ട് സ്കൂള് വെച്ചിട്ടേഞ് കെ കളിപ്പിചിന് അങ്കനവാടി കുട്ട്യളെ കൂള് വെച്ചിട്ടേഞ്ഞു അപ്പത് ആര് രണ്ട് സ്കൂള് വെച്ചിട്ട് കഴിഞ്ഞു രണ്ടുടത്ത് കഴിഞ്ഞു
ഏ ഞങ്ങത് ഈ മാസലാസ്‌റ്റാ
ഏ ഏ അത് ശെരി
ആ
അത് ഓരോരുത്തര് ഇത് കിഞ്ഞരണ്ട് ഇഞ്ഞിപൊരു ഓഡിറ്റോറിയത്ത് ഞ് ഒരു കളിയും കൂടിണ്ട് അത് ചെലപ്പോ ഓഡിറ്റോറിത്തി വച്ചിട്ടയ്കാരം കാര്നാ മ്മ പഞ്ചായത്തിലുള്ള എല്ലാ അംഗൻവാടിം കൂടിക്കാണ്ട്
ആ ആ ആ
ആ അങ്ങനെ രാ അപ്പൊ അതിനിക്ക് തോന്നു ഓഡിറ്റോറിയത്തി ദിവസം ഒറച്ചിട്ടില്യ അപ്പൊ പരിവാടി അമ്മക്ക് ഡാൻസ് മാറ്റിയാലോ എന്നൊക്കെ പറഞ്ഞഞ് ഇങ്ങനെ നിൽക്ക്ണ്ട് ഇപ്പ എന്താറില്ല ഇനിയിപ്പോ പഠിച്ചെടുക്കാനൊക്കെ കഴിയ്യല്ലോന്ന് അ അതിപ്പോ നാളെ ഒന്ന ദ്യവുമ്പോക്കനെ ആവു ചെയ്യും
ആ ഇ ഇത് അതേപോലെ രണ്ടിസം വെച്ച് പരിവാടി
ആഹ ആഹ അത് ശരി
ഏ അംഗൽവാടി യും കെജിയയൊരുസി പിന്നെവല്ല്യേല പരിപാടി
ആഹ അത് എൽ പി സ്കൂളാ
ആഹ ആ ആഹ
ആ ബ്‌ര‌തും ഇവിര് എൽ പി സ്കൂള അങ്ങനെ വെച്ചിട്ട് ഇനി ബ്ര്തും നല്ലോ കളിച്ചപ്പഴത്തെ കുികളെല്ല ഞാനൊന്നും കളിക്കുന്നടുക്കും പ്രതീക്ഷിച്ചിട്ടൊന്നുല്ല രാവിലെ എവിടന്ന് എന്നും ആഹ കളിക്കെയ്ൻ
ഉം
ഇവിടുന്ന് അംഗൻവാടിക്ക് രാവിലെ കൊണ്ടപോയാക്കും പേണി ലാന്ന് പറഞ്ഞാലും എന്നാലും കൊണ്ടോയാക്കും കൊണ്ടോയാക്കി അന്ന് രക്ഷിതാക്കള് രണ്ട് രക്ഷിതാക്കൾ ഡാൻസ് കളിക്കാനും രണ്ട് രക്ഷിതാക്കള് ഒപ്പനക്കും വേണ്ടിയിട്ട്
ആ ആഹ ഇവരത് തന്ന നമ്മള് രക്ഷിതാക്കള ഒന്നും അറിയണ്ടേ ഫുൾ ഓല് ആണ്.
ആഹ് അവിടെ അതി നിന്നിട്ട് പിന്നെ ഇവിടെ അതിന് വിട്ടക്കണ വാട്സആപ്പില് പിന്നെ ഉം ഉം വീഡിയോ ഈ പാട്ടാണെന്ന് പറഞ്ഞ ഒന്ന് രക്ഷിതാക്കളും അംഗൻവാടി കുട്ടികളല്ലേ അപ്പൊ പിന്നെ അതിനേക്കും വീട്ടു നിന്ന് പഠിപ്പിച്ച് നോക്കിയിട്ടന്ന് അപ്പൊ പിന്നെ പഠിപ്പിച്ച് കൊടുത്ത് പഠിപ്പിച്ച് കൊടുത്താര അങ്ങനെ കാണിച്ച് കൊടുക്കും അപ്പോള നമ്മള് പഠിപ്പിച്ചിക്കുന്നതും വേറെ രക്ഷിതാക്കൾ പഠിപ്പിച്ചതും വേ വേറെ മാതിരിയാണ് ഓല് പഠിപ്പിക്കുമ്പോ നല്ലോ പഠിപ്പിക്കും. എന്നാലും നിന്ന് നിന്ന് വ ച്ചൊക്കെ പഠിച്ചുക്ക്ണു നല്ലോ വിചാരിച്ച കളിച്ചിക്ക്ണു ഏതായാലും ആ ആദ്യായിട്ട് കേറുമ്പ അങ്ങനന്നൊന്നും അറിയില്ലേനി.
ആഹ ഈ വലുതൊക്ക ആണോ ടീ ച്ചർമാരാണ് ഫുള്ള് നമ്മള് പോണ മാറ്റിച്ചെടുത്താ മതി. ഒന്നും അറിയണ്ട. നമ്മള അപ്പ ഡ്രസ്സ് മാറ്റിച്ചടുത്ത് എത്താണ്ട് സ്റ്റേജിമൊക്കെ കെയറ്റിയ മതി.
ആഹ ആ
ബ ടീച്ചർമാര് നോക്കിയോളും.
ആഹ് ആഹ്
ഉം
അ ശരി പിന്നെ ഡ്രസ് ആ ഒരു ഒരു സ്കൂളിൽന്ന് കിട്ടി ഒരു സ്കൂളിൽ നിന്ന് പിന്നെ പ്ലേറ്റ് നല്ല നമ്മളെ ചോറൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റിയാ അങ്ങനത്തെ ഒരു തട്ട്പോലത്തെരു പ്ലേറ്റും ഒരു സ്കൂളിന്ന് ചെറിയൊരു പാത്ര കുട്ട്യാളെ ഒരു പ്രോത്സാഹനത്തിനും വേണ്ടീട്ട് ആ താല്പര്യം ന്നാലും ആ ചെറിയ കുട്ട്യാളല്ലേ ന്നാലും എല്ലാരും കളിച്ച ഒരു കുട്ട്യേറ്റെ കരച്ചിലായിട്ട് ഇങ്ങനെ ളതായിട്ട് നിന്നിട്ടോള്ളൂ ബാക്കി എല്ലാ കുട്ട്യാളും നല്ലോണം കളിചിക്കിണു ഇതൊന്നും ഞാൻ ഒരിക്കലും ആ കളിച്ചോളി ഞാൻ വീട്ടിന്ന് പഠിപ്പിച്ചിട്ടേ ഒരു മാസ തേടേണ്ടനി ഒരു മാസം ടീച്ചർ ട്രെയിനിങ്ങിന് പോയിനി അംഗനവാടീത്തെ അപ്പൊ പിന്നെ രക്ഷിതാക്കൾ അതിനായിട്ട് നിക്കേനി അപ്പൊ ഒരു മാസത്തെ എടണ്ടായിന് ആ ഒരു മാസ എടെല് അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പി പിച്ച് വീട്ടിന്നും പഠിപ്പിച്ചാണ്ടേ അങ്ങനെ കിട്ട്യാ അല്ലെങ്കി കളിച്ചൊന്നുമില്ല അങ്ങനെ കളി ഒന്നുല
ആഹ ആയിശേരി
ഉം ഇനി ഇപ്പോ ആ സ്കൂള് വെച്ചിട്ടുണ്ട് അംഗനവാടിൽ അല്ലവടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട
ആ ആ ആ ആ അത് ശരി അത് ഈ മാസ
അത് ആ ഇപ്പ അടുത്ത ണ്ടാവും പകുതിയാകുമ്പോക്ക് ഈ പാകുതിയാവുമ്പോക്കുംണ്ടാവും അങ്ങനെയാണ് പറഞ്ഞത് ഉം അതിന് നമ്മക്ക് നക്ക് വേറെ പാട്ട് പഠിപ്പിക്കാ പറഞ്ഞ് വിട്ടിക്ണ് അപ്പൊ ടീച്ചറോട് ഞാൻ പറഞ്ഞ് ആദ്യത്തെ മാതിരിന്നുംആ വൂല ഇതിപ്പോ മറ്റേ കളി നല്ലോം കള്ച്ചു കുറേ ദിവസത്തെകത്തെ ഒരു ഇട ഉണ്ടായിന്
ആ ആ ഇത്
ആ ആ ഇതിപ്പോ ആയല്ലോ ഇതിപ്പോ പതിന ഒറ്റീസം കൊണ്ടൊന്ന് പുതിയ പാട്ട് പഠിച്ചെടുക്കൻ അംഗനവാടികുട്ട്യാളല്ലേ കയ്യലുണ്ടാവൂല പറ എന്താറീല കൂടണം കളിക്കാക്കാൻ പറ്റുലാ ഒക്കെ പറഞ്ഞണ്. ഏ അങ്ങനെ
ആ ആ ആ ഒരു കുട്ടിക്ക് ഒരു പരുവാടി.
ഡ്രസ്സോക്കെ എന്താ ചെയ്യണേ അവര് റെന്റിന് എട് ആ ഇവൽതും അ ആ ഇവൽതും അങ്ങനെന്നെ റെന്റിനെടുത്തെക്കാ അത് കണ്ടപ്പോ തന്നെ കളിച്ചാ ഭയങ്കരൊരു ഇൻട്രസ്റ്റ്. ആ തെളുങ്ങാ അല്ല തെളുക്കോക്കുള്ള ഡ്രസ്സ് അല്ലേ. അപ്പ ആദ്യായിട്ട് അത് ഡ്രസ്സ് അപ്പൊ. ആ ആദ്യായിട്ടാ ആ ഡ്രസ്സൊക്കെ ത് കാണുമ്പളെ. വയങ്കര ഇഷ്ടം ഇങ്ങനെ കൈ തൂങ്ങിങ്ങ നിൽക്കാൻ വേണ്ടീട്ട് അങ്ങനത്തെതൊക്കെ ഇട്ട് എടുത്ത് വയങ്കര ഇഷ്ട കളിച്ച അപ് അപ്പ തന്നെ സ്റ്റേജിമലന്ന് കേയറയിണെങ്കില്. അങ്ങനെത്തലോ കളിച്ചിതിലും ഇപ്പത്ത കുട്
ഏ ആ ആ നല്ലോവൻ ഇപ്പത്തെ കുട്ടികൾക്കെ എല്ലാ പ് റീൽസും ഇതും കണ്ടു കണ്ടേ
റ്റ് അതാണ് റീൽസ് ഫോണില് റീൽസ് കണ്ടിട്ടാണ് മുയിവ ഏതൊരു പാട്ടിട്ടാലും
കുട്ടികൾക്ക് അ ക് അറിയാം.
ആ അറിയും, ത് അതിന് റീൽസിൽ മുയി ഓരോ പാട്ടിനും ഓരോ സ്റ്റ് സ്റ്റെപ് ക്കാണല്ലോ, ഏത് പാട്ടിനതി ആ ഒരട്ടം കണ്ടാൽ മതി എന്നാ പിന്നെ അതേ മതിരി പിന്ന നമ്മൾ ഇവിടുന്നാണെങ്കിലും ഫോണ് കാണുമ്പന്ന്. കേട്ടാര് അതേ മാതിരി ഇങ്ങനെ കളിക്കും.
ആ ആ ആ അത് ശെരിയാ, എ ഏന്തായാലും മ് ആ
വെല്യ കുട്ടികള അത് അവ ഞങ്ങള് പോയിക്കണ്ട് കുറച്ചീസം കൊറച്ചെരം ഇരുന്നീനേ. എന്നിട്ട് ഒരു രണ്ടാം ക്ലാസ് ത്ര മൂന്നാം ക്ലാസ്സിലെത്യ കുട്ട്യാൾക്കൊക്കെ സ് സ്വന്തം പഠിച്ചതാണ്, ടീച്ചർമാര് പഠിപ്പിച്ചിട്ടൊന്നും ഇല്ല പറയണ്ട്. സ്വന്തം മ് സ്വന്തം പടുത്തതാണ്. ഫോണ് രക്ഷിതാക്കള് വീട്ട്ന്ന് ഫോൺ കൊടുത്തക്കാണ്ട് എന്തോ ഒരു കളി നല്ലോം കളിക്കും. ഉം
അനി ഇപ്പത്ത കുട്ടികൾക്ക് ആണ്. എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്
ആഹ ഇൻട്രസ്റ്റ് ആണല്ലോ നല്ല ആത് അ അമള ആ നമ്മളൊക്കെ കളിച്ച രണ്ട് മൂന്ന് സ്റ്റെപ് ചെപ്പ് അറിയില, ങ്ങ്നേത് എങ്ങനാലും പോ കേട്ടാണ്ട് നമ്മുക്കൊക്കെ മോഡല ത്ര സ്റ്റെപ്പ ന്നും അറിയില്ലല്ലോ ഇപ്പത്തെ കുട്
ഇങ്ങനെ ഫോണും കാര്യുല്ലല്ലോ
ആ ഫോണില്ല അന്നേ നമ്മുക്കൊരു പാട്ടിട്ടാല് അ ദിര അങ്ങനെ അമ്മൾ കണ്ട സ്റ്റെപ്പ്ങ്ങനെളിക്ക പ്പ അല്ലെ ഇപ്പ മിക്സിഡ്ല്ല പാട് പ ആ മിഷ്ട്ള്ള പാട്ടിനും ഓരോ പട്ടിനും ഓരോ സ്റ്റപ്പ അത് മെയം കുട് ട്ട്യേക്കറി കാണാതെ
ഇവര്ത അദേ വൊ സിൻമാറ്റിക് ഡാൻസാണ്
എ എ
ഉം ഉം പാട്ടൊക്കെ പാട്ട് ലാസ്റ്റിക്ക് പ്പ വിട്ട്ണ് പ്പ താണ് പാട്ട് സ്റ്റെപ്പൊന്നുംഇട്ടില്ല പാട്ട് മാത്രം വിട്ട്ണ്
ആ ഈ പാട്ടാണർഞ്ഞിണ്ടാവൂലേ
പാട്ടാണ് പറഞ്
ന്നാലും അതു ഈ പഠിപ്പിക്ണേന്റെ ഇടേല് ല്ലെ അ ഈ ക്ലാസ് നടത്ണേന്റെ ഇട ടേല് ഓൽ പഠിപ്പിച്ചെട്ക്ണ്ടല്ലോ
ആ പരീക്ഷ ആയപ്പോ ഒക്കെ പാട ലാസ്റ്റ്ക് ന്നാൽ പഠിപ്പിച്ചടുത്ണ് ആ ട്ടാൽന്റ് എക്സാാം ണ്ടായിഞ്ഞി ത് കഴിഞ്ഞു
ആ അയില് ഞ് അയിന്റെ ആ ഐന്റെതൊക്കെ ണ്ടാവൊല്ലോ പരിപാടിന്റെന്ന് അയിന്റെ ഗിഫ്റ്റും കൊടു ക്കലും സർട്ടിഫിക്കറ്റും തൊക്കെ ഉണ്ടാ മോമെന്റാടുക്കലും സർട്ടിഫിക്കറ്റ്ടുക്കല ക്ക ണ്ടാവുമല്ലോ
ആന്ന് ണ്ടാവും പറഞ്ക്ണ് ഫസ്റ്റ് ഡിസ്റ്റിൻഷനും അതി ടോപ്പ് പ്ലസ്ക്കെ കിട്ടിയ കുട്ട്യേളൊക്കെ
ആ ആ
മഡലൊടുത്ത് സ്വീകരിക്കണം കേശവാടൊക്കെണ്ടോ ആ ആ ആ അ അന്നേക്കെച്ക്കാണോ
ആ രാവിലക്കെ അ പോയി കൊറച്ച് വൈകുന്നേരം പിന്നെ രാത്രി ഒരു മരിബാ കൊടു പോന്ന് രാവിലെ പോയിക്കാണ്ട് പത്ത് മണിക്കായ്പ്പ പോയി പിന്ന ഉച്ചതക്കുള്ള ഭക്ഷണം ഇണ്ടായി ഉച്ച പിന്നെ നമ്മളെ സാദാ ചോറും സാമ്പാറു അങ്ങനെത്തെ തക്കൊയിന് വൈകുന്നേരം പോരുന്നേനും മുന്നായിട്ട് പായസം അങ്ങനെ അത് കുടിച്ചു, കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോ ചോറ് ഒന്നും നന്ദിയില്ല ചോറുണ്ട് ന്ന രാത്രി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ട്, രാത്രി നിൽക്കുന്നവർക്ക്. അത് വേണെങ്കി മണിയോ രണ്ട് മണി കവിക്കാരും കഴിയ്യണെങ്കിലേ
ആ അതെ ഇവിടെയത് തന്നെ പ ചോറൊക്കെ ഉണ്ട് പറഞ്ഞിക്കണ് രാത്രിക്ക്, രാത്രിക്കെ
വേണ്ടിട്ട് അതാണ് ഈ ചോറ് എന്നാല് കുട്ടികൾക്ക് കളിക്കാനൊരിത്ണ്ടാവുള്ളു.
ആ ആറ് മണിക്ക് കൊടുക്കും ചോറ് വൈകുന്നേരത്ത്ന്ന് പറഞ്ഞ്
അത് എന്നാലെ നിക്കാൻ ആളുണ്ടാവുള്ളൂ, മറ്റത് കുട്ടികളെൊക്കെ കൊണ്ടുവരുന്നാലാണ് പെട്ടെന്ന് പോവേ, ആ തിന്നാൻ കൊടുക്കാന്, തിന്നാൻ കൊടുക്കാനൊക്കെ ഗതികേട് കാരണം എല്ലാവാരും പോവാ സ്കൂളിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാല് സുഖല്ലേ, നിൽക്കണവർക്ക് നിൽക്കാലോ ആ ചൂടൊക്കെ ആവുമ്പോങ്ങനാ അറിയില്ല എന്താ അവസ്ഥ, കഴിഞ്ഞെങ്കിലന്നെ ഉള്ളു
പിന്നെ എന്തൊക്കെയാ ചോറ് ന്ന ചോറ് കഴിക്കാനായോ
ആ, ആയിത്തൊടങ്ങി കുട്ടിയക്കൊക്കെ കൊടുക്കല് തുടങ്ങീക്കണ്. ഒരു വേഗം കഴിക്കല് തുടങ്ങീക്കണ്, ഇപ്പൊ മഴേം കൂടെം പെയ്ത് അതൊണ്ടിപ്പോ കെടക്കാനും കുറ
ആ, ഇന്ന് കൊറച്ചൊരിതുണ്ടാവും
ആ പവർ കട്ടാണ് കരണ്ടില്ല ഇപ്പൊ
ഏഹ് അയ്ശെരി അ ആ കറന്റ് എപ്പ പോയതാ.
ഇന്നലെ മയ തൊടങ്ങിയപ്പോ പോയിക്കണു
ഏഹ് അയ്ശെരി ആഹ് ഇവിടുന്ന് ഇവിടിണ്ട് കറന്റ് പോയിട്ടില്ല. പോയീന് വന്ന് അന്താണ് പിന്നെ
ആ അത് പോയി വന്നിട്ടില്ല അത് അപ്പം പോയതാ
ഏഹ് ശെരി
ഉം പിന്ന വല്യ കാറ്റൊന്നുല്ല ഇടിൻ ചെറിയൊരു ഇതൊക്കെയുണ്ടന്നല്ലാതെ കാ പറ്റുന്നില്ല
ആ ശെരി
പിന്നെ എന്താല്ലെ ഉം എന്നായിക്കോട്ടെ എന്നാ ശെരി എന്നാ പിന്നെ വിളിക്കണ് ആ ഉം.